ഹലോ
ഓക്കെ കേൾക്ക്ന്ന്ണ്ടോ?
ആ ഇപ്പൊ കേൾകിണിണ്ട് പിന്നെ ന്തൊക്കെണ്ട്?
നല്ലതന്നെ സുഖാണ് നല്ല വിശേഷം സുഖയിരിക്കുന്നു എന്തൊക്കെങ്ങടെ വിശേഷം
സുഖായിട്ട് പോണ് കൊഴ്പ്പൊന്നുല്ല
ഓക്കെ ഛായെക്കെ കുടിച്ചോ?
ആ ഛായുടി കഴിഞ്ഞു ഛായ കുടി കഴിഞ്ഞു ഉച്ചക്കത്തോരോന്ന് ങ്ങനെ നോക്കായിരിക്യെരുന്നു ങ്ങൾടെ കഴിഞ്ഞോ?
റെഡിയായോ ഉച്ചക്കെക്ക്ള്ളെ?
ഉച്ചക്കെക്ക്ള്ള ഉം ചോറായി പിന്നെ കറിയാക്കിക്കൊണ്ടിര്ക്ക്ന്ന് മീനും പൊരിച്ച്
ആ കറി ഞാന്വ്ടെ പപ്പായ പപ്പായ തേങ്ങര്ച്ച് വെക്കാന്ന് വിചാര്ച്ചു
തേങ്ങരക്കാണോ?
ആ
ഓ പിന്നെ മീനെന്താ? ആ ഇവടെ ആ കുക്കിങ്ങിന്റെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട്ണ്ടെ
കഴിഞ്ഞ് ടാ
ആ അതെതെതെ
ഉം
വെണ്ടയ്ക്ക തേങ്ങരച്ചതാണ് കറി വെണ്ടക്ക തേങ്ങരച്ച് പുളിയൊക്കെ ഇട്ടിട്ട് തേങ്ങരച്ച് കറി വെക്കൂലേ?
അ ആ
ആ അതാണ് പിന്നെ ക്യാബേജ് ഉപ്പേരി
ആ പിന്നെ മീൻ പൊരിച്ചത് തിലോപ്പില്ലേ തിലോപ്പി
അ അ ആ അത് ലേ
തിലോപ്പി ഇന്ന് മീൻ ഓ
ഓ അപ്പൊ എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരി
ആ അതെതെതെ ആ നീ ചെറിയ ഏ ചില്ലറ അല്ലറ ചില്ലറ പരിപാടികളും കൂടെണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്
ആ അത് പിന്നെ ഇഷ്ടംപോലെ ടൈമുണ്ടല്ലോ. മക്കള മക്കളൊക്കെ പോയോ?
ആ ഇൻക്കി ഒരാളാണുള്ളത് മോന് സ്കൂള് പോയി ആ അഞ്ചാം ക്ലാസ്സിലാ പഠിക്ക്‌ ണത്.
ഓ അവടെ അടുത്തന്നെ?
അല്ലല്ല കൊർച്ച് പോകണം
ഓഹ് ആണോ
അതെ അതെ പിന്നെ അവിടെ മക്കളൊക്കെ സ്കൂള് പോയാ എന്ത അവസ്ഥ?
ഇവിടെ എല്ലാരും പോയി നാല് പേര്ണ്ട് അതിപ്പോ ഒരാളിന്റെറ ഒപ്പംണ്ട് ഓന് പോവാൻ പറ്റൂല മോളെ അംഗൻവാടിലക്കി അങ്ങനെ ഓരോ ട്രിപ്പ് അങ്ങനെ തുടങ്ങിയല്ലോ രണ്ടോരും പിന്നെ സ്കൂള് പോയി പ്പ ചെറുതല്ല വയസ അവന് ഇപ്പ ഏയര വയസ്സുണ്ട് പക്ഷാ അവന് നമ്മള് സാധാ സ്കൂട്ടിയളെ പോലെ ചെറിയ അസുഖണ്ട്. അപ്പൊ ആഹ് കാരണത്താലെ ഓനെ അങ്ങനെ വിടാൻ കയ്യുല പിന്നെ സ്പെഷ്യൽ സ്കൂളിൽ ചേർത്തിണ് പക്ഷെ അവന അവ്ടെ പോകുമ്പോ എന്താ പറയാ പോകുമ്പോഴല്ലാ അധിക അസുഖള്ള സമയത്ത ആവുമ്പോ ഞാൻ പിന്നെ വിടൂല ആഹ് ക്ഷീണം കാര്യങ്ങളൊക്കെ ആവുമ്പോ പിന്നെ അങ്ങനെ അധികം ലീവാവും. ആഹ് അപ്പോ ഓന് ഇന്റോപ്പണ്ട്പ്പ പിന്നെ കഫ പെട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് തീരെ വിട്ടിട്ടുല്ല
ആഹ് അപ്പൊ പിന്നെ അഹ് കാലാവസ്ഥ മഴയും കാര്യങ്ങളൊക്കെ ആവുമ്പോ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ണ്ടെങ്കിൽ പെട്ടെന്ന് ഓവറായിവെരും ചെയ്യും
ആഹ് ആഹ് അവന എളുപ്പതാവും ചെയ്യു പെട്ട്ന്ന് മാറൂല്ല അല്ലെ പ്രതിരോധം കൊർഞ്ഞാ പോലെ ആഹ് ആഹ് മര്ന്ന് ഇങ്ങനെ കുടിക്കല്ലോ ഒരുപാട് കുളിക രാവിലെ
ഏഹ് അതെ അതെ അതെ അതെ അതെ അങ്ങനെ ആകുമ്പ തന്നെ ഇംഗ്ലീഷ് മരുന്ന് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും ക്കുന്ന സമയം തന്നെ ക്ഷീണം അധികമായിരിക്കും പിന്നെ അതുമല്ല രോഗപ്രതിരോധ ശേഷിയും തന്നെ കൂടുതലായിട്ട്ണ്ടാവൂലല്ലോ ശരീരം ഇങ്ങനെ ട്ടയേർഡ ആയി ട്ടയേർഡ ആയി പോകല്ലേ ചെയ്യുന്നത്.
അതന്നെയാണ് ആൾക്ക് മെയിനാ ആയിട്ട് ഹശീണം മാത് ടാ ഒന്ന് ങ്ങട്ട് അയിന്ന് ങ്ങട്ട് ക്ഷീണക്കങ്ങട് അതന്നെ അമ്മകൊരോന്ന്
ഏയ് അതെ അതെ ആ അതെ അതെ നമ് പടച്ചൊണ്ട് ഓരോ പരീക്ഷണങ്ങള്
അത്രയേ ഉള്ളൂ നുമ്മുക്ക് തരാളത് ഇപ്പ വേറെരാൾക്ക് കൊടുക്കാ കിട്ടൂലല്ലോ?
അതെ നമുക്ള്ളത് വഴിയെ നമുക്കന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും.
അതെ
പിൻ ആഹ് പിന്നെ മോൻ വരുമ്പോ എന്താ വൈകീട്ട് സ്പെഷ്യലൊക്കെ എന്താക്കലണ്ടോ?
ഇല്ലല്ല അവർക്ക് എണ്ണക്കടി പഴംമ്പൂരി അങ്ങനെയൊക്കൊണെങ്കില് പിന്നെരു ചെറിയൊരു ഇഷ്ടംള്ളോ അതല്ലെങ്കി പിന്നെ അഹ് പൊക്കവട അങ്ങനെ ഒന്നും ഉണ്ടാക്കിയാലോന്നോശ്ടല്ല
ഒന്നോ രണ്ടെണ്ണോ ഒക്കെ കഴിച്ചെങ്കിൽ കഴിച്ചേ അത്രേ ഉള്ളൂ അവർക്ക് താല്പര്യം ബ ചെറിയ ഐറ്റംസിനോടാണ്
അത് ശരി ഒരു
ആഹ് അതെ അതെ അപ്പൊ നമ്മള് അഹ് പഴപൊരി പഴംപൊരിയാണെങ്കിൽ പിന്നെയും കഴിക്കും പ ഉള്ളിവിടെ ഉള്ളിവവിടൊന്നും തീരെ കഴിക്കൂില്ല പൊക്കെവിടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ നമ്മളിങ്ങനെ നിർബന്ധിച്ച് പറയുന്ന സമയത്തൊക്കെ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ കഴിക്കുക എന്നല്ലാതെ ഏ അപ്പഴും കൈ ക്കും ബേക്കറി ഐറ്റംസ് മിച്ചറോ ചിപ്സോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പിന്നെ ഇടക്ക എപ്പോഴെങ്കിലും നമുക്ക് കഴിക്കാൻ പൂതിയാവുമ്പോ നമുക്ക് വേണ്ടിട്ട് നമ്മള് ഉണ്ടാക്കുക എന്ന് മാത്രം അല്ലാതെ അവർക്ക് വേണ്ടിട്ട്ന്ന് വിചാരിച്ചിട്ട് ഇണ്ടാക്കിട്ട് കാര്യല്ല
താല്പത്തിന്നുല്ല
അതെ അതെ ഇല്ലല്ല ഇനിയിപ്പൊ നെയ്യപ്പ ഉണ്ണിയപ്പോം അങ്ങനത്തെ അങ്ങ ഐറ്റംസിനോടൊന്നും തീരെേ താല്പര്യയില്ല ആഹ് പിന്നെ ആഹ് പൊക്കുവട ഒക്കെ നമ്മളെ പിന്നെ മയോണൈസ ക്കെ അടിച്ച് വെക്കുകയാണെങ്കില് പിന്നെയും കഴിക്കും ആഹ് പിന്നെ അതൊന്ന ഇത്ര നല്ലതല്ലല്ലോ ആഹ് അതെ ഉം ഒക്കെ കേടാണ് ആഹ് അതെ അത്രെ ഓയിലാണ് നമ്മൾ അതേക്ക് യൂസ് ആക്കുന്നത് അപ്പൊ പിന്നെ നമ്മളും തന്നെ അപ്പൊ ഒരു ആഹ് അത്ണ്ടാക്കിയാലോ ആദ്യം എന്തേ യും മിച്ചം എന്തേലും ക്കും അപ്പൊ പിന്ന അതിനെക്കായി നല്ലത് ആഹ് അത് രണ്ടും കൂടെ അൺഹെൽത്തി ആയിട്ട് വൈറ്റിക്ക് ചെല്ലേണ്ട ആവശ്യ ശ്യല്ലല്ലോ ഏതായാലും ബേക്കറി ഐറ്റംസ് കഴിക്കും
ഉം
അതെ അവിടെ എങ്ങനാ മക്കളെ എത്രാം ക്ലാസ്സില പഠിക്കുന്നെ
ഏഹ് വലിയന് ഒമ്പതിലാണ് ഏഹ് പിന്നെ രണ്ടാമത്തോന് ആറാം ക്ലാസ്സിലണ് രണ്ടാളും ഒരു സ്കൂൾ തന്നെയാണ് ആഹ് അവര് പിന്നെ വന്നാ എന്താ ചായക്ക് കടീന്നാ ചോദിക്കലേ ചില സമയത്ത് ഇനിക്ക് മടിയവും ആഹ്
ആഹ് ഇവിടെ പിന്നെ അങ്ങനത്തെ ചോദ്യം ഒന്നുല്ല വരി ഒന്നെങ്കിലും ഫോൺ കാണുക അല്ലെങ്കി ടാബ്മ്മേ കളിക്കുക ചായൊന്നും വേണ്ടെന്ന് ചോദിച്ചാലൊന്നും അപ് പ്പോഴൊന്നും വേണ്ടതന്നെ പിന്നെ അവരി വാങ്ക കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാങ്ക കൊടുക്കുന്ന സമയത്തക്കൊക്കെ ക്കെ ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ കഴി
ഓ അങ്ങനെയല്ലാ എന്റെ വല്യ മോൻ വല്യ മോന് പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കൂല കൊണ്ടോ പോകൂല്ല അവിടുന്ന് കഴിക്കൂല്ല
ഓ ആഹ് വലുതായി കഴിഞ്ഞാ പിന്നെ അങ്ങനാണല്ലോ ഓര് പാം ക്ലാസ്സ് ഒൻപാം ക്ലാസ് ആയി കഴിഞ്ഞ പിന്നെ ഉച്ചക്ക് ഫുഡ് കൊണ്ടു പോകൂല്ല അവിടുന്ന് വാങ്ങി കഴിക്കുല്ല
മടി ഓന്ക്ക് പിന്നെ ഓരോര സ്റ്റാൻഡേർഡ് അല്ല അപ്പൊ സ്റ്റാൻഡേഡ് നോക്കി
ക്കുന്ന ഒരു കാര്യണത്
ഭക്ഷണം കഴിക്കലാണ് ഇപ്പൊ സ്റ്റാഡേഡ് തന്നെ ചീത്തറയും കുറച്ചിലും ക ഇതാക്കിക്കുടീന്ന്
അതെ അതെ അവരിപ്പോ ആഹ് കഴിക്കേണ്ട പ്രായം അങ്ങനെയുള്ള പ്രായങ്ങളാണല്ലോ
അവിട വന്ന് കാണ്ട് പിന്നെ ഓന്ന ഉണ്ടാക്കില്ലെങ്കി ഓൻ തുടങ്ങും ഇന്നോട് ദേഷ്യയപ്പെടല് ചില സമയത്തി ക്കു മടിയവുമ്പോ ഞാ അതിനൊന്നും ഉണ്ടാക്കൂല്ല
അതെ അതെ എന്താണ് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാറ് വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ആയിട്ട്
ഇവനിങ് സ്നാക് പൊരിക്കടിയൊക്കെ അങ്ങനെൊക്കെ ഞാൻ എള്ളപ്പോഴൊക്കെ ഉണ്ടാക്കുള്ളൂ എന്നാലും ചിലപ്പോ അവന്റെ ഇപ്പ എന്താക്കാ വരുമ്പോ പണി കഴഞ്ഞ് വരുമ്പോ അതികം ഈ സമൂസ അങ്ങനത്തൊക്കെ കൊണ്ടുവരി
ആഹ് പിന്നെ ഈ എണ്ണക്കടി ഇത്രയും നല്ലതൊന്നല്ലോ ഡൈലി കഴിക്കന്
ശരിയാണ് എന്ന നല്ലതല്ല ഞാൻ പക്ഷീ തരലട്ട് അധിക്കും എപ്പോഴെങ്കിലും ഒക്കെ കൊണ്ടുവരുമ്പോ കൊഴപ്പല്ല്യ അപ്പൊ ഇത് ഇങ്ങനെ കൊണ്ടുവ ന്നൊണ്ട് ഞാൻ അധികം ഉണ്ടാക്കൂല പിന്നെ രാവിലകത്ത ദോശ കുറച്ചൊക്കെ അധികം ഉണ്ടാക്കും അവക്ക് കറിണ്ടായാ മതി അപ്പോ. ഉം. അങ്ങനെയൊക്കെ. ചെലപ്പോ ഞാൻ ഉണ്ടാക്കും നെയ്യപ്പോ അല്ലെങ്കില് മക്രോണി അങ്ങനെ പ്പൊക്കെ അതൊക്കെ ഇഷ്ടാണ്.
ആഹ് അങ്ങൻത്തിനോടൊക്കെ ഇവിടിം താല്പര്യാണ്. മക്രോണി നൂഡിൽസ്
ആഹ് നൂഡിൽസും അതും. എളുപ്പം നോക്കിയാണ് പിന്നെ നൂഡിൽസ് ഇണ്ടാക്കൽ
ആഹ് അതെ അതെ. അതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാ അപ്പ പിന്നെ ബേക്കറി ഐറ്റംസ് ഒന്നും വേണ്ടാട്ടോ.
ആഹ് ഇട് ആഹ് പിന്ന മഴണ്ടായിന്നോ
ആഹ് ഇന്ന് രാവിലെ മഴണ്ടായിരുന്നോ? ഒര് എട്ടര എട്ടേ മുക്കാല് വരെയൊക്കെ എങ്ങനെ മഴണ്ടായിരുന്നോ? ഇപ്പ നല്ല വെയിലെറിച്ചിട്ടുണ്ട്
ഉം വെയില് ഇവിടെന്നലെയും അതേമാതിരി തന്നെ ആഹ് മഴന്നേ രാത്രിയിലും ഉണ്ടായിന്ന്. ഇന്ന് രാവിലെ ഇണ്ടായിന്ന്
ഇടിയും മഴയും ഇണ്ടായിട്ടില്ലാ തോന്നുന്നത് നമ്മള് ഫാനോക്കെ ഇണ്ട്ട്ട് ക കെടന്നഴിഞ്ഞാൽ പിന്നെ മഴോന്നും പെയ്യണത് നമ്മള് കേൾക്കേല്ല.
ഇല്ല രാത്രിക്കത്തേ പൊതുവേ
ആഹ് അതെ. പിന്നെ രാവിലെ ണീറ്റ് മുറ്റം കാണുമ്പഴാ രാത്രി മഴ പെയ്ത് ട്ട്ണ്ടായിരുന്നുള്ളൂന്ന്ള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ.
ഉം അത് ശര്യാ. ചെലപ്പോ വാർപ്പിന്റെ വീടാണെങ്കിൽ പിന്നെ തീരീം
ആഹ് അതെ അതെ. ഇല്ല ഒന്നും അറിയുന്നില്ലേ ആരെങ്കിലും വിളിച്ചാ പോലും നമുക്ക് കേൾക്കുന്നില്ല
ആ ഫാനി
പ്പ ഇന്നലെ അഹ് ഇന്നലെ വൈകുന്നേരം ആഹ് പൊറത്ത് അയൽല് ഡ്രസ്സ്ണ്ടായിരുന്ന്. ഡ്രസ്സ് വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ നല്ല മഴ ക്കാറിങ്ങനെ കണ്ടപ്പോ എഹേം നമ്മടെ വീടിന്റെ തൊട്ട് താഴത്തന്നെയാണ് ആപ്പന്റെ വീട്. ഉപ്പന്റെ അനിയന്റെ വീട് അപ്പോ അവിട്ന്ന് അവര് കൊറേ വിളിച്ചിണ് മഴക്കാറ്ണ്ട് നമ്മള് ഉള്ളിക്കൊന്നും കാണുന്നില്ലല്ലോ. കട്ട് ട്ടനോക്കെ ഇട്ട് കഴിഞ്ഞാ പിന്നെ മഴക്കാറ് ണ്ടോ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പവര് സിറ്റൗട്ട്ന്ന് മഴ ക്കാറ് കണ്ടപ്പോ ഡ്രസ്സ്ടുക്കാൻ പറയാൻ വേണ്ടിട്ട് കൊറേ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഫോണേക്ക് വിളിച്ചു. എത്ര സമയായി ഇങ്ങളെ ഇവിട്ന്ന് വിളിച്ചാർക്കുന്നേ? എവിടെ ഇങ്ങളെല്ലാരുംന്നോയി ല് അപ്പ ഞങ്ങള് ഞാനും ഉമ്മേം എല്ലാരും ഇവടെ സിറ്റ് ഔട്ട് തന്നെ ഇവടെ ഇരിക്ക്ന്ന്ണ്ട്. ഡൈനിങ് ഹോളില് അപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങള് ഇവിടുത്തന്നെണ്ടല്ലോ. ഹോൾലന്നേ ഇരിക്കണ് ണ്ട്. അപ്പോ അവര് പറ സമയായി വിളിക്കുന്നു അപ്പ ലാസ്റ്റ് ഫോണിക്ക് വിളിച്ചതാണ് ഡ്രസ്സൊക്കെ ഒണങ്ങീനപ്പോ അപ്പോ വേഗം എടുത്തൊണ്ടോയി പ്പളെ നല്ല മഴക്കാറ് വരുന്ന്ണ്ട് ഇനി പെയ്താലേ നനയല്ലോന്ന് വിചാരിച്ചിട്ട് കൊറെ സമയംണ്ട് നിങ്ങളെ വിളിക്കുന്നേ ഞാൻ പറയും ഒരു മനുഷ്യൻ വിളിച്ചാ പോലും കേക്കൂല.
സത്യായിട്ട് ഫാന് കറങ്ങയാണെങ്കി അത്രയും ഒന്നുംകൂടെ
ആഹ് ഫാനില്ലാഞ്ഞ മഴേണെങ്കിൽ പോലും ഫാനില്ലാതെ നമുക്ക് ഇരിക്കാം. വയ്യ ഭയങ്കര ചൂടാ
ചൂടാണ്
അതെ മഴ ഒക്കെങ്ങനെ പെയ്തോണ്ടിരിക്ക അല്ലെങ്കി നമ്മള് കുളിച്ചിറങ്ങിയ സമയയൊക്കെ ആണെങ്കിൽ ആ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്ര നമുക്ക് ഫാനില്ലാതിരിക്കാൻ പറ്റുന്നുള്ളൂ അല്ലാത്ത സമയ് യം ന നമുക്കെവിടെ ഇരിക്കാൻ വയ്യ അത്രേം ചൂടാ വിയർ
ചു, ഹ്മ്മ് ചൂടോ
ആഹ് അതെ അതെ മഴ പെയ്യ്ന്ന്ണ്ട്ന്നല്ലാതെ അതിന്റെ ഒര് തണു പ്പോ ഒര് സു ഖോ കാര്യങ്ങളും ഇല്ലല്ലോ വീടിനകത്ത് കയറിയാലെ, അതെ അത് അകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായി അതല്ലാ സിറ്റൗട്ടിലേക്ക് ഇരിക്കാണെങ്കിലാണ് ചെറിയൊര് തണുപ്പും ഒരാശ്വാസൊള്ളൂ
മഴ പെയ്യുമ്പോൾ ഒര് ചെറിയ തണുപ്പുണ്ട് ഇന്ന ഇതന്നൊള്ളൂ
ആഹ് അതെ അതെ, അതെ മഴങ്ങട്ട് പെയ് ത് കഴിഞ്ഞാല് വെയിലറിച്ച് കഴിഞ്ഞാ മഴ പെയ്ത ഒര്
ഒരുതുല്ലാ.
മഴ പെയ്തു എന്നുള്ളൊരു തോന്നല് പോലും നമുക്കില്ല കാരണം എന്താ അത്രിമ് മുറ്റോ കാര്യങ്ങളൊക്കെ വരണ്ട് പോവാണ് മുമ്പൊക്കെ പറഞ്ഞാ മഴെയ്താല് അവിടെവിടൊക്കെ വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇണ്ടാവും പക്ഷെ ഇപ്പതൊന്നും ഇല്ലേ ഇല്ല.
അധികം മുറ്റത്തൊക്കെ എന്താ പറയാ ഇന്റാർലോക്കോ അങ്ങൻത്തൊക്കെ പതിച്ചാട്ന്ന് വെള്ളം നിക്ക്ണൊന്നും ഇല്ലല്ലാ
അതാണ് അതാണ് പ്രശ്നം ഒന്നാമത്തെ
ആഹ് വെള്ളം തങ്ങിക്ക്ണ്ല്ല ഒക്കെ ഒലിച്ചു പോവല്ലെ
അതെ
ഒവിടിം നിക്ക്ണില്ലല്ലോ എല്ലാ വീടും അക്കെ
ഇന്നാലും നമ്മളെ ആഹ് തൊടിലും കാര്യങ്ങളിലൊക്കെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നതോ ഒക്കെ ഞമ്മളൊ ഞമ്മളൊക്കെ ചെറുപ്പ കാലത്ത് അങ്ങനെ ആയിരുന്നോ എന്നിട്ട് നമ്മളൊക്കെ ആഹ് അതെ അതെ ആ വെള്ളത്തിലൊ ക്കെ കളിച്ച് കാലൊക്കെ ആകെ ചൊറിയും
ആഹ് ഇപ്പയിന് കുട്ടിയാള് പൊറത്തെറങ്ങോ ഇപ്പ ഫുള്ള് ഫോണും ടീവും ടാബു ആയിട്ട് അങ്ങനെ ഇരിക്കല്ലേ കളിക്കാൻ മക്കള് എറങ്ങ്ണില്ലല്ലോ
ഇവടെ ഞങ്ങള് മക്കള് മഴയെത്തും കാര്യങ്ങളൊക്കെ പൊറത്തിറക്കൊക്കെ ചെയ്യും
ആഹ് മഴ ഇപ്പയ്ന് ഒന്നാമത് മഴ കൊള്ളാനും പേടിയാണ് പനി പല ഐറ്റം പനിയളാ
ആഹ് ഓക്കെ ഒര് മിന്റ്റെ ഞാൻ വിളിക്കാട്ടോ ഓക്കെ താങ്ക് യു.
താങ്ക് യൂ.